എന്താ വിശേഷം.
സുഖാണ്.
പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയോ.
ഓ, എല്ലാ പണിയും കഴിഞ്ഞു. ഇപ്പൊ ഫ്രീ ആയിരിക്ക്യാ. ആഹ്, ഇന്ന് നേരത്തെ കഴി
സ്കൂളില്ലായിട്ടാ
ആഹ ഇന്ന് കുട്ടികൾ സ്കൂളിലല്ലോ
ഓ ചോറായി കറിയായി ഉപ്പേരിയായി
ഏ ഉഷാറാണല്ലോ
ഉം
എന്റെ ഒന്നുആയില്ല അട്പ്പത്തിണ്ട്
ഇന്ന് രാവിലെ മുതല് നല്ല മഴയിനല്ലോ
ആഹ നല്ല മഴ പ്പളാന്ന്നിന്നത് പടി
ആഹ
സ്കൂള് ലീവ് ഉള്ളത് നന്നായി ഏച്ചി മക്കള് എങ്ങനാ നെ പോവുക
അതന്നെ
ഒരുമഴ
ആ മക്കളോക്കേടെ പോയി
മോന് ഇതുവരെ ഫോണ് കണ്ട് ഇപ്പ അങ്ങോട്ട് ഇട്ടോ പോയിണ്
ആ ഇന്ന് ചിക്കൻ കറിയും ചോറും ചേനന്റെ ഉപ്പരിയും പപ്പടവും
അ സ്പെഷ്യലൊക്കെ ഉണ്ടല്ലോ
ഉം ഇപ്പം മീന് നല്ല മീന് നല്ല ആ മീന് നല്ല വിലയാണ് ട്രോളിംങ് അല്ലേ
മീൻ വില ഏ എ ഒരു ലെട്രോളിയം തുടങ്ങിയണല്ലേ ഇന്നലെ തുടങ്ങിയാ ഇന്ന് മീൻ കൊണ്ടോന്നാ കണ്ട് ഞാൻ വാങ്ങിയില്ല
ആഹ അത് ശരി
ഞാൻ ഇറച്ചി ചോറാക്കി ഓകകൂടി കുക്കറിലിട്ട്ങ്ങാനി
മീന് ട്രോളിങ് ആയാലും കൊണ്ടരോ എവിടെന്നെങ്കിലും കൊണ്ട് വരുമല്ലോ വേറെ സ്ഥലത്തുന്ന്
പുറംകടല് പിടിക്കുവല്ലോ അല്ലേ ആഴക്കടലിലല്ലേ പോവാത്തൊള്ളു. വില കൂടു
ഉം പിന്നെ മോൻ ഇന്നലെ രണ്ടുമൂന്നു ബ്രാല് കൊണ്ടോന്നീനി അത് ഇന്നലെ രാത്രി പൊരിച്ച്
ആ
ചുണ്ട ഇട്ടിട്ട്
ക്കാൻ പോയതായിക്കും പറയാതെ പോവാ.
ആ ഇതിപ്പം പോയില്ല പിടിക്കാൻ ഇന്ന്. നല്ല മഴയാണല്ലോ ഓനക്ക് ഇതുപോലെ ചൂടല് വാങ്ങിക്കണേ
ഏ സാധാ അങ്ങനെ എങ്ങനത്താണ്
അത് മറ്റേതാണ് അറിഞ്ഞു പിടിക്കണേ
ആ ഓരോരുത്തരടെ കൈ കാണാ ഇങ്ങനെ തോട്ടിന്റെ അറ്റത്തൊക്ക
ആ കൊറെ ആയി പറയുന്നു. അത് ഇന്നലെ കിട്ടിയപ്പ് അയ്ന് രണ്ട് ഏഴിന്റെ പുറത്ത് ത്തണ്ട് രണ്ടായിരത്തിന്റെ പുറത്ത്
ട്രയല്ണ്ട് ലേ
അഹ് പിന്നെ ഓന് തന്നെ കുഞ്ചിയില് പൈസ ഉണ്ടാക്കിവച്ച് ഉണ്ടാക്കിവച്ച് വാങ്ങിയതാണ്. കൊറച്ച് പൈസ ഞാനും കൊടുത്ത് എട്ടാം ക്ലാസ്ന്ന് പറയണ്ട് വാങ്ങിക്കൊ
മീൻ കിട്ടിയാലൊക്കെ മുതലാവും. നല്ല മീനാണല്ലോ കിട്ടാ. ഇവനെന്നും പറയും ബ്രാലുണ്ട് ബ്രാലുണ്ട് ഏടേ ഓനക്ക് പിടിക്കാൻ കിട്ടൂല ഓന്റെ ചൂണ്ട എല്ലാം കൊണ്ട്ന്ന് പോവും.
ആ ഊർക്കടവ് പാലത്തിനടുത്തൊക്കെ പോയാല് കിട്ടോ ഊർക്കടവ് പാലത്തിനടുത്ത് ത്തൊക്കെ പോയാ കിട്ടോ
ഏ അവനവിടെ പോയ്ല്
അല്ലല്ല ഇത് ഇവ്ടെ പാടത്താ പോവല് ആട്ടൊന്നും പോവാൻ വാപ്പാമ്മയ്ക്യൂല.
ഉം പേടിയാണ് വെള്ളത്തിലർങ്ങോ ന്ന്ള്ള പേട്യായാ.
ഞാന് നോക്കിയോണ്ട്ക്കാലാ പിന്നെ പാട്ത്താവുമ്പൊര് വാപ്പങ്ങനെ അയ്ലങ്ങനെ പോവുംമ്പേ കാണൊല്ലോ
ഞാനും അങ്ങൻതന്നെ പോയോക്കലാ കൊർച്ച് സമയം കയ്യുമ്പോ
ഉം ഓന് ഓനിപ്പെന്താ ലീവാ
ആ ഇന്ന് ഇപ്പൊവിടാണലോ പോവ്‌ല് പോന്നില്ലേ അവ്ട്ന്ന് നിക്ക്ണോട്ത്ത്ന്നൊക്കെ.
നിക്ക്ണോട്ത്ത്ന്ന് പോന്ന്ല്ലേ അഹ്ശരി ആ ആ ഇപ്പത്രേലാ സ്കൂൾള്ള്
ഏയ്ല്
ആ ആ മോള് ഏട് പോയി
മോള് അയൽവക്കത്തൊരു കുട്ടിയുണ്ട് കളിക്ക്ണ്
ആ അഹ്‌ശെരി ചെർതോ
ചെർതുണ്ട് ഓണ്ട് മോള്ള് കൊ കൊളം ഇണ്ടാക്കിച്ചേണ്. മോൾളെ കൊലായിലെ വെൽത് വാർ പായ് വൽച്ച് കെട്ടി ഞാൻ അയ്ല് വളളം നെർച്ചച്ചീണ് ന്നിട്ട് അഹ് ഇപ്പർത്തെ റൂമിൽ കൊക്കെ ഒലിക്കിണ്ട് ടാർപ്പായ എന്തായാലും ഓട്ട ആവോല്ലോ. പുതിയതാർ
പൈ വെള്ളാക്ക്ണ വെർതെ ഉം
അഹ്‌ന്നട്ട് ഇങ്ങോട്ട്ക്ക് ഇൻക്കി പണ്യായി ക്കെ ഇപ്പെ നന്നാ ക്കണം ഒക്കെങ്ങട്ട് ഒൽക്കിണ്ട് ഓന് നന്നാ ക്കാനൊന്നും ഓനെ കിട്ടീല്ല ഓന് വള്ളം നെർച്ചിട്ട് ഓൻ പോയി എന്നിട്ട് അയ്ല് കൊണ്ടോയിടീനി ചെറീയേ മീൻനേ ചെറിയാ മീനാ കിട്ട പാടത്ത്ന്ന് അ അയില് കൊണ്ടു പോയി ഇട്ടേ
ഇപ്പാടപ്പൊക്കെ ഫുള്ളും പാട്ത്ത് ഫുള്ള് വലിം തണ്ടാടീം വലിം ഒക്കെ കൂടി ആയിട്ട് ആ. കഴി
ആ മഴപ്പട് പെയ്പോ ഇണ്ടാവാന്ന് തോന്ന്ണ്ടല്ലേ? മയത്തൊടങ്ങുമ്പോ ഉം. പിന്നെ ഇവര് ഇങ്ങനെ കാണല്ണ്ട് മീനാ പക്ഷെ? പിടിക്യാൻ കിട്ടൂല അത്ര അറിയൂല്ല അതാണ്.
ചെരിക്ക് മറ്റേ ചൂണ്ടല് ഇട്ടാതന്നെ ക്‌ട്ടും ചെറിയ ചൂണ്ടലിട്ടാതെന്നെ അയ്ന്റെ മോള് മറ്റേ ചിക്കന്റെ അത് ലെ മൈ ഇന്തൊക്കെല്ലെ കൊടലൊക്കെ കൊൾത്തി എല്ലെങ്കി മൈതപ്പൊടി കൊൾത്ത അല്ലെങ്കി മണ്ണിരകൊൾത്ത.
മണ്ണ് മൈതാപ്പൊട്യാക്കെ ഉര്റ്റി കൊണ്ടോല്ണ്ട് നല്ല ഏ ഏ ഏര ഇര വേണല്ലേ വെച്ച് കൊടുക്കാന്.
ആ വെച്ചൊട്ക്കാൻ ഏര വേണം മ മ മൈദപൊടി കു ഇപ്ടെന്ന്ങ്ങനെ ത്ണ്ടോല്ണ്ട് അങ്ങനെ കൊറേ
ഇവന് മൈദേതൊന്നും നിച്ചല്ല ഇവന് പത്തിരിപ്പൊടി മഞ്ഞളൊക്കെ കൂട്ടി വെൾച്ചണ്ണൊക്കെ കൂട്ടി ഉര്ട്ടി കൊടോവൽണ്ട് ക്കാരോ പർഞ്ഞട്ക്ക്ണ. ന്റപ്പൊക്കെ ചെർപ്പത്തിൽ കൊറെ പിട്ച്ചൊടര്ല്ടായ്നി. ഞാനൊക്കെ കൊറെ തിന്ന്ണ് ചെർപ്പത്തില് വാള മൊഴു അതൊക്കെ ഞാൻ
ഉം ഈ മുഴിയൊക്കെ ആമുഴിയൊക്കെ മുർക്യാൻ നല്ല പണ്യാ പിന്നെ വ്യാലും മുർക്യാൻ ഭയങ്കര പണിയക്ഷെ മുള്ള് ഇണ്ടാവല്ല ങ്ങനെ പൊർത്ത്.
ഇൻക്കിപ്പോ ഓർമ്മല്ല എന്താ അയ്ന്റെ കോലൊന്നും ചെർപ്പത്ത് തിന്നാ.
അയ്നൊരു നേക്ക്ണ്ട് അയ്നൊരു നേക്ക്ണ്ട്.
നല്ല ഇത്ണ്ടാവുലേ എന്താ പറയാ. മോളിൽ കൊയിപ്പ് കൊയിപ്പ്ണ്ടായനെ കല്ലുപ്പിട്ടത് നല്ലതാ കല്ലുപ്പിട്ട്. കോകെ.
കല്ലുപ്പും വെണ്ണീരു.
ആ വെണ്ണീര് ഇടോ.
വെണ്ണീര് കൂട്ടിയിട്ടാണ് ഈ വെണ്ണീര് കൂട്ട ട്ടാണ് പിടിക്കുക എന്നാല് പിന്നെ വൈതി പോവൂല.
ആഹ. ഇക്ക് ഇിപ്പടത്തൊന്നും കിട്ടിയില്ല പണ്ട് ചെറുതാവുന്പ കിട്ടിയാ ഇന്നെപ്പ കൂടി തരേന.
ആ ഇന്നലെ പിന്നെ ഇന്റെ ഇമ്മ ഇൻ ണ്ടായിന് അപ്പ ഇമ്മച്ച ഇമ്മ മുറിച്ച്. ഉം തോലിക്കിട്ട് പൊളിക്കാൻ കിട്ടില്ല ഇല്ല അവിടെ ഇണ്ട്. ഉം.
തോല് നമ്മള് മറ്റേ കണീനൊക്കെണ്ടാവലോ വ
ആഹ അങ്ങനെ തോലല്ല മാന്തലിന്റെ തോൽയില്ലേ?
ആഹ അങ്ങനത്തെ.
ല്ല അത് വലിച്ചെടുക്കണം. അതിന്ന് നല്ല ശക്തി വേണം ഉം.
അല്ലെ പോവാഞ്ഞാൽ.
ആ അപ്പ വേവ് ഒക്കെ ചെയ്യും പക്ഷെ നമ്മുക്ക് ഒരുഇതാണ്.
ഉം യിക്കും അങ്ങനെ തന്നെ മാന്തൽന്റെതോൽ രണ്ടു ഭാഗം പോക്കണം. ഏടങ്ങാറാ പോങ്കില്ലെങ്കില്.
നല്ല പിന്നെ വെളുത്തുള്ളിയൊക്കെ കുത്തി ചീചിച്ചി ഇട്ടിട്ട്. നല്ല ഇതിൽ കായഒക്കെ തേച്ച് പൊരിച്ചാ നല്ല ടേസ്റ്റാ. ഉം
പിന്നണ്ടാവും ചെറിയ പരല് ഉം പരൽ കിട്ടലുണ്ടോ?
പരലൊുകൊട്ടാലില്ല ചെറുതൊന്നും കൊണ്ടാലില്ല പരല് അവൻ പിടിക്കും എന്നിട്ട് അതിനെ കൊളുത്തിട്ടാണ് വലിയ മീ നെപിടിക്ക.
ആഹ
അങ്ങനെണ് പരലിനെ കൊൾതാ ഇ തിന്റെ മോളില് ചൂണ്ടന്റെ മോളില് ഇങ്ങനെയേണ് ചെയ്യല് എങ്ങനെചെ ണ്ടോ ആദ്യം തന്നെ ചൂണ്ടലിന്റെ മോളിൽ മൈതപ്പൊടിയൊക്കെ കുഴച്ച് ഉരുട്ടിടറ്റ് ചെറിയെ കുഞ് ഇചുണ്ടല്ലേ മറ്റേ കൊളത്ള്ളേ? ആ ചൂണ്ടട്ട്ട്ട് പരലിനെ പിടിക്കൂ പരലിനെ പിടിചിട്ട് അ പരലിനെ വെച്ചിട്ടാണ്
വെല്ല്യ മീനെ പിടിക്കല്ലേ മം അ അറിയും വേണം ഇന്നാലെ
ആഹ് ഞാൻ ഓവാട്ന്ന് മൈതപ്പൊടി ഉർട്ടി കൊണ്ടവലിണ്ട് അപ്പൊ ഞാൻ പറയും മൈതപ്പൊടി വെള്ളത്തിലിട്ടാ അളിഞ്ഞ ഓൻ പറഞ്ഞു ഒട്ടും ആവൂലാന്ന്.
മം അയിനാ വെളിച്ചെണ്ണോക്കെ കൂട്ടി
ആഹ് മണ്ണിരനിം മ ആ മണ്ണീരനൊക്കെ പിടിച്ച അമ്മക്കെന്തോ ആവോ അപ്പ ആവും. മം
അവളനിം കൊർക്കും തോണ്ട്
ആ തവളെന്നെ കോകുല്ല ഓൻ മ ണ്ണീരന്നെ കൊടുത്തല് ആ ഓൻ മ്മണ്ണീരന്നെ കൊടുത്തല്
ഇപ്പൊ വാങ്ങിയ ചൂണ്ടൽ ആ ഇപ്പോ വാങ്ങി ചുണ്ടൽന്റെ ഇന്റെടുത്ത് ഒരു തവളന്റെറെ ഇതുണ്ട് പ്ലാസ്റ്റിക് തവളണ്ട് റബ്ബർ തവള ന്നട്ട് അതട് കറക്കി എരിയ്യ
മം
അപ്പൊ അ തവളയണണെ മോൾ അങ്ങന ഇതിന് മോൾ രണ്ട് കൊള ത്തുണ്ട്
മം കടക്കിതാ മീന്
മീനൊക്ക കടിക്ക്വാ കുളത്തിലുള്ളത് അതിന്റെ ചുണ്ട് കുട്ങ്ങീട്ടും കവുത് കുട് ങ്ങീട്ടും അഹ് പോരാൻ വേണ്ടിട്ടേ
മം
ഓനാവൊന്ന് എയ്യ്മട്ടെ ഒഴ്ച ആയട്ടോള്ളൂ വാങ്ങീട്ട് ഓനൊന്ന് എയ് മാവട്ടെ ഇന്നലെ കൊണ്ടോന്നത് പോഓ അ്യ്മ പിടിച്ചിട്ടാ കൊണ്ട പോന്നേ
ആ
ഇനീയൊന്ന് എയ്മാവാണ്ട്
ആഹ് ആ അപ്പൊ ചാർജ് ചെയ്യ് അങ്ങനെ എന്തോണ്ടോ വെറൊന്നുല്ലല്ലോ ഒരു കോലും ഒരു കണ്ണിയും
ആ അയിന്റെ മോൾ ചുറ്റ് കുറെ ഇതുണ്ട് കണ്ണി കണ്ണി ഇ ണ്ട് അയിന്റെ മോളില് ഓൺലൈനായിട്ട വെർതിയെ അവന്റെ ചെങ്ങായി വാങ്ങി കൊട് ഓന്റെ ചെങ്ങായി എന്നും പിടിച് ഫോട്ടം വിടൽണ്ട് ഓനെല്ല എയിമായി പോയി പിടിച് പിടി എയിമാവണ്ടേ പിടിച്ചിട്ട് അയിന്റെ ആ എറിയലൊക്കെ പഠിക്ക്യണ്ട്.
ആ പിന്നെ മീനുള്ള ഏരിയ അതൊക്കെ അറിയും വാണം
ആ
തോന വെള്ള ത്തില് അല്ലേ ഇണ്ടാവ വല്ല്യ മീനൊക്കെ.
ആ തോന വെള്ളത്തിലും പിന്നെ വെള്ളം കുറഞ്ഞാലും ഒക്കെ ഇണ്ടാവും
ഹ് മം
ഇവടൊക്കെ നല്ലോണ്ട് പിടിക്ക്ണോർ.
ആ നലൊണ്ടാവും.
എടകഹ് നിന്നോയനെ പിന്നെപ്പോ ചെക്കമ്മാരൊക്കെ ഇറങ്ങല് ഒട്ങ്ങീണ് പണ്ടൊക്കെ പ്രായായ ആൾക്കാർ
പൂർക്കടവ് പാലത്തിന് മോള്ളിൽ കുറേ വല തൂക്കിയിട്ട്ണ്ടാവും.
ആ അവിടെ നല്ല വിൽപ്പനയാണല്ലോ?
ഓ ഞങ്ങൾ ന്നാള് വാങ്ങീനി
മം
അത് മറ്റേ ഒരു മത്തി പോലത്തൊരു മോഡലാണ്. മുറിക്ക്യൻ നല്ല സുഖണ്ടായിനിം പുറമേ അങ്ങനൊന്നും ഇതൊന്നുല്ലാതെ ചെള്ക്ക മാത് അത്ര പോക്കാനില്ല അത് അന്നപ്പോ പൊരിച്ചിട്ടോള്ളേ അഹ് നല്ല രെ സണ്ടായി പൊരിച്ചിട്ട്.
ആ നമ്മുക്ക് കടങ്ങീന്റെ ഐസ ഒന്നും ഇിട്ടല്ലല്ലോ കുട്ട റ്റല അതടക്കണ ഉണ്ടാവും
ഞാൻ അവിടെ അവിടെ ബാലി വെച്ചക്ക ഞാൻ ചോദിച്ചി എത്രയാണ് അപ്പം പറഞ്ഞ മുന്നൂറ്റി അ ആാണ് പറഞ്ഞത്
കിലോനോ ആം
കിലോന് മുന്നൂറ്റി അമ്പ ആണ് കമ്മേ അങ്ങനെ ഞങ്ങ അന്ന് ലൂലൂ മോളിൽ പോയി അവിടെ പോയി അവിടെ ചോയിിച്ചു അവിടെ ഇണ്ട് അ അക്ോറിയത്തി ഉണ്ട് ഇഷ്ടം പോലെ പത്ത നൂറണ്ണ്ട് അപ്പൊ ചോദിച്ചാ പോലഞ്ഞ അഞ്ഞൂറാണ് പറ കിലോ പക്ഷെ അത് ഇതാണ് ചളിമീനല്ലല്ലോ ഓല വളർത്ത മീൻ മീന വളത്ത് മീനാണേ നല്ല വ ഇപ്പള്ളേ ഉലനെ മുറിച്ചിക്ക ആാക്കി തരൂ നമ്മു കാണന്ന്
ഉം
കഴ തേച്ചൊക്കെ തീരുമോ ആടെ പിന്നെ ഫുള്ള് കായംന്തച്ച സാനല്ലേ ആഹ ശരി